അതെന്താ മോളെ ആസ്വദിക്കാപറ്റും
ഇവിടെ നല്ല വെയിലാടോ
ആഹ് അത് നല്ലൊരു ഉള്ളോടത്തു മഴ ഇല്ല
അത് ശരി
ത്തമ്മാര്ള്ളോട്ത്ത് മഴെയ്യും ഇരുട്ടത്തിക്ക്ന് ഹെ ഇരുട്ട്കുത്തി വരുന്നുണ്ട് മഴ നോക്കാൻ പോയാ മഴ കാണാൻ പോയാ
ഇല്ലേ കാണാൻ പോയിട്ടില്ലേ പെയ്യുന്നില്ലലോ ഇവിടെ
അത് ശെരി അത് എടക്കൊന്ന് പുറത്തിറങ്ങി നോക്കണം എടക്ക് മഴ പെയ്തു പോവ്ണ്ട് വർഷക്കാലം ആണ്
ഫോണുമ്മെതന്നെ മല്ലി കെട്ടിയാലേ അതന്നെ എന്നിട്ട് എന്തൊക്കെ ചോറ്ന്നോ
ഏഹ് ചോറൊക്കെ തിന്ന് സന്തോഷം സമാധാനം വെറുതേ കത്തിയടിച്ചു അതല്ലാതെ അമ്മക്ക് എന്താള്ളത്
ഏഹ് മോൾ വിളിച്ചീനിലെ കുട്ടി
ഏഹ് മോന് ഇന്ന് പോയിട്ടുള്ളൂ
ആഹ് ആഹ് അഹ് ശരി ഉം ആഹ് അതന്നെ
ഉം എപ്പോഴാ ഇങ്ങട്ട് എത്തുകയാവോ
ഏഹ് എപ്പളത്താ എവിടെന്നു ഒരു വിവരവുമില്ല
ഇങ്ങനെ പോണ് മളേ നമ്മള് കൂടാ കൂടാ റ കൂടലുണ്ടാവൂല ആഹ് ഞാകൊറേ അടിച്ചിക്ക്ന് കാണണ്ടേ
കണ്ടിട്ടില്ല അതെപ്പ ഞാന് പൊറത്ത് ഇവടെ അയൽവക്കത്ത് ഒരു പെരീകൊയ്നു
ഇങ്ങക്ക് പിന്നെ തെണ്ടലൊള്ളൂ വർഷക്കാലായ ഒല്ലാരും അകത്തിരിക്കലാ ങ്ങള്ങ്ങനെ തെണ്ടാ
ത്തൊരു പെരിക്ക് തൊടക്കാനും മോറാനും പോൺണ്ടെ
അയ്യേ
ആഹ് അതറിഞ്ഞിട്ടില്ല
പോയിട്ട് നല്ല കാര്യ ഞൻ പോയിട്ട് തുടച്ച ഇവിടത്തെ അവനൻറെ പേരെത്തെ തുടക്കണ്ട അവിടെ പോയി തുടച്ചിട്ടില്ലേ
അവിടെ പോയി തുടച്ചിട്ട് പ്പൊ വന്നക്കയാണ് കുട്ടികൾക്ക് അപ്പത്തിന് കുട്ടികൾക്ക് പയിച്ചിട്ടേ
അപ്പൊ ഇബടെ വന്നിട്ട്പ്പ മുരിങ്ങൊക്കെ താഴ് ച് എന്താ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കോയിണ്ടായിരുന്നു ഫ്രിഡ്ജില് അപ്പൊ അതൊക്കെ പൊരിച്ച കൊടുത്ത് പിന്നെ നോക്കുമ്പ അവത അജ്ജ അടിച്ചേ കാണഞ്ഞില്ല
അവിടെ ഒരു വയസ്സായ തള്ളിമം തന്തയാണ് അയിന് ഐറ്റക്കെ എന്തേലും ഒക്കെ ചെയ്ത കൊടുത്ത പോരും
അഹ് ശെരി അപ്പൊ രണ്ട് പരു രണ്ട് പുതിയാപ്പള ണ്ടല്ലേപ്പോ ഹി ഹി കാരണം അവിടുത്തെ പുയാപിളേടെ കാര്യം നോക്കണം അവിടുത്തെ വാപ്പന്റിം ഇമ്മന്റിം ക
ആ തന്തി തള്ളി അവിടെ പ ഒറ്റക്കാണ് മക്കളൊക്കെ ഗൾഫിലാത്തര
ആ എന്നാ എന്നാ നിങ്ങൾ ഉണ്ടായത എല്ലാരും കൊണ്ടായത്
അപ്പൊ ഞാൻ ഉണ്ടായത് കൊണ്ട പോലെ ഇട്ട്റിഞ് പെയക്കണേ
ഉം ഇപ്പൊ കൊഴപ്പ ണ്ടാവ നതിന്നാൻ വച്ചോ നല്ല കാര്യാണ് അപ്പൊ നിങ്ങക്ക്ഈ പണിണ്ടെങ്കി ഞാ വയ്യതാവ വിളിക്കണ്ട ഈ നമ്പർന്നല്ലേ?
അതന്നെ തന്നെ നനി എന്തേലും പണിണ്ടെങ്കി ഞാൻ പറയണ്ടിട്ടോ മ്
ങ്ങട്ടാണേ ആണ്ടല്ല ഇങ്ങട്ടാണേ
ആഹ് അങ്ങിട്ട് വണ്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ബസൂലി വരണ്ട് ട്ടോ ബസൂലി എടുത്ത പോ ച് മുതലാവൂലേ അതെപ്പോളാ പോയിച്ച സമയത്ത് കിട്ടുവോന്നാവോ
അതൊന്നുംനിക്കറിയണ്ട ആവശ്യമില്ല കെ എസ് ആർ ടി സി വന്നാ മതി ങ്ങട്ട്
ആ അതന്നെ കെ എസ് ആർ ടി സി അതന്നെ എന്തായാലും വേണ്ടില്ല എല്ലാപ്പതേ കൊറ പൈസക്ക് കടണ്ടേ അതൊക്കെ വീട്ട് കിട്ടേണ്ട എന്താ ചിജ്ജല്ലോ അതെ ഒരാളീന്ന് വാങ്ങി നമ്മുക്ക് കൊടുക്കണ്ടേ?
നമ്മളിങ്ങനെ നടക്ക
നടക്ക അതന്നെ
ആ് മറ്റാൾക്ക് ഇന്നലെ നമ്മള ഫോട്ടം കണ്ട്പോ ഭ്രാന്ത്‌ പിടിച്ചുക്കുന്നല്ലോ ഓലൊന്നും വിളിച്ചാൽ വരൂലേ നമ്മ ഫോട്ടോ ട്ടണിട്ടപ്പോ എല്ലാരും എളകി
ആഹ് അതന്നെ ഓല വിടെ ഇളകിക്കോട്ടെ ഓല്ക്കളകിയല്ല എന്താ ഓനോട് കൊറേ പറഞ്ഞു നമ്മള ഒരീസം കൂട കൂട കൂടലിട്ട ണ്ടാവൂല്ല
ചെണ്ടല്ല അടിപോളിയയ്ക്കൻ
ആഏ നമ്മളതിലൊക്കെ കളിച്ചൊക്കെ കണ്ടല്ലോ
ആ് നി പേരെക്കുട്ടനെ ശ്രദ്ധിച്ചോളട്ടെ മളെ ങ്ങള് അതിനെ തീരെ ശ്രദ്ധിക്കണില്ലേ വെള്ളത്തില
ആഹ അതെന്നെ
മ് അല്ലെ ഞാന് വാ മറ്റാൾക്ക് വിളിച്ചച്ച് മറ്റാൾക്ക ഞാന് വിച്ചീന്ന് മെസ്സേജ് അയച്ചു വിളിച്ചിന്നിട്ടാ
ആഹ് മറ്റാളിപ്പോൊ എന്തോ തിരക്കിലന്നെയാണ്
ആഹ് അപ്പൊ ഞാ എല്ലാ അത് അയാളൊന്നും എന്ത്യാൻ വിളിച്ചിട്ടേ ഇല്ല എനിക്കൊരു വിളി പോലല്ലന്ന് എന്തേ പറ്റിയ എന്റെ സൗണ്ട് ഒക്കെ ഒക്കെ മാറിയിരിക്കും മണ്ടായിരിക്കുംന്നെ
ഏ
അടക്കട്ടെ എന്തോ ഒരു പെട്ടെന്ന അതിന്റെ മറ്റേ ഫ്രണ്ടിനോട് ചോദിച്ചി അപ്പൊ ന്നെ എനിക്ക് വിളിച്ചന്ന് വിളിക്കുന്നണ ആലരുതി വിളിച്ചീന്ന് അപ്പൊ ആ അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങളെ മരുവോൾ പ്രസേവിച്ചോന്ന് ചദിച്ചി ഇല്ലയ അങ്ങൊക്കെ കൂടാണ് വരണ്ടിട്ടാ ഞങ്ങളൊരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ പരിപാടിക്ക് പോവാ നിക്കാണ് ഇസ അങ്ങട്ട് വരണനൊക്കെ പറഞ്ഞത് നിന്നോട് താണേ ട്ട ഞാനും കൂടുട്ടോന്ന് ഞാപറഞ്ഞ് ഞാ ങ്ങളും കൂടും ങ്ങളും കൂടുംന്ന്പറഞ്ഞി അവപറഞ്ഞ് എന്നാന്ന് അവ പറ എന്നാന്ന് ചോയിച്ചപ്പോ ഞാൻ പറഞ്ഞ് വരിന്ന ഇരുവത്താ അപ്പൊ പറഞ്ഞേ ജൂലൈ അഞ്ചേനു ജൂലൈ അഞ്ചാന്തി ഒന്നുവല്ലാ ഫെബ്രുവരി സെപ്റ്റബർ അഞ്ചാന്തി ആണ്
ഏ ആ
ആ പ്രസവം മറ്റാളെ അടുത്ത മാസാണ് പറഞ്ഞ്
അയ് ശരി ആ മറ്റേ ആൾക്കെന്താകും കുന്തറിയ എന്താപ്പ മിഞ്ഞപ്പ ന്നാ അപ്പ അടുത്താ കൊണ്ടോയത് ഇപ്പ തന്നെ പ്രസവിച്ചാനാവോ
അയിന് സെപ്റ്റംബർ അഞ്ചാന്തി
ആ സെപ്റ്റംബർ അഞ്ചാന്തി
ആ അതാണ്
അയ് ശരി
അയ് ശരി എത്ര പോരെ ടൈമ്ണ്ട്
ടൈമ്ണ്ട് അപ്പൊ അയിനൊന്നും കാത്ത്ക്കണ്ട ആവസ്യല്ല ആ ഏ
ന്നിട്ടാണ്
അത് ശരി എന്നിട്ട് വേണപ്പോ എന്താ പ്രസവിച്ചാല്
ഓല് വന്നിട്ടൊന്ന് വേണോലോ ഒക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടല്ലോ എന്നിട്ട് വേണം പ്രസിക്കാന്
വിവാറലേല് മൂന്നെണ്ണം എന്താ പ്രസവിച്ചു ആരും ആണുങ്ങളൊന്നും ഇല്ലാതെ പ്രസവി ചിക്ക്ന്നത് കുട്ടികളെ രണ്ടു വയസ്സായാലെ കാണ് ഇപ്പ അതല്ല ഇപ്പൊ ലേബർറൂമ്ക്ക് കേ അവിട്ക്ക് പ്രസവ വാഡുക്കങ്ങട്ട് ഉള്ളക്കാണ് കൊണ്ടോണേങ്കിൽ പുതിയാപ്പിള്ളാര് വേണം ഓൽ കാണണം കാണണോടത്ത്ക്ക് കൊണ്ട് പോക ഓൽക്കൊപ്പം നിക്കണം തൽന്റെവടെ ആ അതന്നെ ഓൽക്ക് നോക്കി നിക്കണം ഏത് കൂടെ പോരുണെന്നൊക്കെ
ഈ
എന്തൊരു നാണകേടാല്ലെ
ഏയ് എന്തപ്പതോരിക്കൊരു ഉളിപ്പ് പറയണ ഇല്ല അള്ളാ ചെ ച്ച
ഏയ് നമുക്ക് പാല് എടുക്കാനൊക്കെ കുറവായിരുന്നല്ലേ
ഒന്തി ഒന്തിപ്പോരുണതൊ ഒക്കെ കാൺണുന്നു ഇല്ലെങ്കി ഇത് പോരായില്ലേ ഞമ്മക്കന്നെ ആലോചിച്ചാ പോരായി പിന്നെ രാണിനെ ഇത് കാണിച്ച് കൊടുക്ക കർണാല്
ആലോചിക്കാൻ പറ്റുന്നില്ല പാലെടുക്കാനും നമ്മുക്ക് കൊറവാരുന്നു നമ്മുക്ക് പാലെടുക്കാനും കൊറവേ രുന്നു
ല്ല മാഞ്ഞാളാണ് ഇപ്പ
ആ എന്ത് മാഞ്ഞാണെന്ന് പറയാ
ആ എന്നിട്ട് അയിന് ഇരട്ടി പൈസ കൊടുക്കണേ ഞാ കാണാനേ
അത് ഓരുക്ക് അതിനുള്ള ഐഡിയ ഉണ്ടാക്കുകയാണ് ഹോസ്പിറ്റലാരെ
ആ അതാണേ അപ്പൊ അത് കാകെ നിക്കണേന് വേറെ ചാർജ് വേണം ആ എന്താ അപ്പത്തേക്ക് ഓരോ കഥാള് അ പുതിയാ പുതിയപ്പളാർ ത്കാൺചൊട്ത്താലൊള്ളൂത്രെ സ്നേഹം ഉണ്ടാക്അ. ന്നട്ട്പ്പൊ കാണാലോ പഞ്ഞിപ്പല്ല സ്നേഹങ്ങളൊക്കെ
ഇപ്പൊ അവരെ അങ്ങനെ സ്നേഹിക്കേണ്ട ആവശ്യല്ലല്ലോ. ഞാനൊക്കേണെ ഞാനൊക്കേൺന്ന്ണ്ടെങ്കി പറ്യും ങ്ങളങ്ങനെ സ്നേഹിക്കണ്ടന്നെന്നറ്യും ഇങ്ങനെള്ള സ്നേഹം മതി. ഓകാരംമിത്
ത്താത് റബ്ബേ
മ് ഒരു വസളല്യാത്ത കൊർച്ച്
വഷളാൻ കൊർച്ച് പെണ്ണുങ്ങളൊള്ളൂ. ഇപ്പെറ്റ പെണ്ണുങ്ങൾണ്ട് ഇപ്പതിന് കൊർച്ച് പുത്യാപ്ലക്ക് കാൺച്ചൊട്ക്ക പുത്യാപ്ലക്ക് കാൺച്ചൊട്ക്ക. ഓനത് എര്ത്ത്ന്ന് തലോട്യ ഓൽത് വെര്ത്തം പോയി. ഉം
ങ്ങള് ടെൻഷനടിക്കണ്ട. ങ്ങളെ മര്യോളങ്ങനാവും.
ആഹ് അല്ല അയ്ക്കോട്ടെ ഇനി മ മരോളും, മകളു ഒക്കെ അങ്ങൻതന്നേക്കാരം അപ്പ ല്ലാറീല എല്ലാരിം ക തന്നെ അറിണേ. ഹ്.. ന്റമ്മാ. ഞമ്മക്കയിന്റുള്ളിലില്ല സിസ്റ്റർ നെയ്സന്മാരന്നേ കാണുമ്പത്തിന് ഞമ്മക്ക് പോരായ്യ്യ. അയ്ന്റെ പൊറത്ത് പുതിയാപ്ളാരേം ഇല്ലാതെ. ഹെയ് ഞമ്മള് രാത്രി ഒന്ന് ഫുൾ എന്താ. ! ! ! ! ! ! ! ! ! ആഹ് രാത്രി ഫുള്ളയ്ച്ചിടുമ്പ തന്നെമ്മക്ക് പോരായ്യ്യ! ! ! ! ! ! ! ! ! !
കഥ
പിന്നയിന്റെ പൊർത്ത്.
അയ് അയ് വിട്ടാണി ആവിഷയം വിട്ടാണി വാറന്തള്ളത്.
ആഹ് ഞാന്.
തൊക്കതന്നല്ലേ തില് പറയ നല്ലോം പൈസ. ! ! ! ! ! ! ! ! ! ! അള്ളാ അതൊക്കേണ് കഥ. ഇങ്ങൻത്തെ കഥേളാണ്പ്പ പെണ്ണുങ്ങക്ക് പെണ്ങ്ങക്ക് ഒരവ്സാന്യം ന്നറിണതില്ല. ഏ അല്ലാഹുവേ. ഏ പോയൊജയ്നാല്ലേ.
ആ നേരത്തെ ന ആ പാറള്ളത് അറിയണം
ഏഹ്
ഞാ പോയിട്ട്.
ഉം ഉം കേട്ടു.
ഹലോ ഞമ്മള് ചെയ്യണേ ഞമ്മളെ റൂമില് അർഞപ്പോരേ മറ്റ്ള്ളോരെ കൂടി അറിയണോന്. ! ! ! ! ! ! ! ! ! !
ആഹ്. അതന്നെ അതല്ല മുത്തേ അല്ല അതെന്നെ പോരായല്ലേമ്മക്ക് പറയാ.
അതന്നെ പറഞ്ഞത്.
ആഹ് അന്നത്തോടത്ത് ഇപ്പ പബ്ളി ഇതായിട്ടേ എല്ലാരീം എടില്.
ഉ അതാണ് ഓൽക്ക് കിട്ടും അതിപ്പ ഞാൻ പറഞ്ഞ. ത് പരിപാടി ഇനിയിപ്പോ ടെൻഷനടിക്കണ്ട ഇനിപ്പോ യൂ. യൂട്ടുബിലൊക്കെണ്ട് വരവൊടങ്ങും പെണ്ണുങ്ങള് ന്റെ പെണ്ണ്ങ്ങള പ്രസവി.
പ്രസാ ആണ്ടല്ലോ വര്ന്ണ്ടല്ലോ ഇനി എന്തല്ലാത്ത്.
അതന്നെ പറഞ്ഞത്. അതൊക്കെ ഓൾക്ക് അതുപോലെ ആൾക്കാര് കൊറെ കണ്ട ഓക്ക് പൈസ ട്ടും.
കുട്ട്യേൾക്കൊക്കെ പഠിപ്പ് കൂടുന്തോറും ഇങ്ങനത്തെ ഓരോന്ന് കൂടും.
ഉംഓരോര പിരാന്ത്‌ലേ.
ച്ച കുട്ട്യേളാണ് പേ കാട്ട്ണതെയ്.
ആ എന്താപ്പൊ കാട്ട.
എന്താ കാട്ടുകാ അയ്നെപ്പൊ ഏഹ് അതന്നെ.
അമ്മായിമാര് കേറുമ്പളും കൊറവാണ്.
ആ അമ്മായിമാര്.
അത് പെണ്ണുങ്ങളാങ്ങനെ പറീമ്പോ ആ പെണ്ണുങ്ങളും ആണുങ്ങളോക്കെ കണക്കന്നെ വേജാറാണ്. ഭക്ഷണം കയിച്ചില്ലേനു ഭക്ഷണം കഴിച്ചില്ലേ ഇല്ലല്ല ഭക്ഷണം കഴിച്ചില്ലേ.
ആഹ് കഴിച്ചെയ് ഭക്ഷണം കഴിച്ചു.
ഇവിടെ നല്ല വെയിലുമൊണ്ട് നല്ല മഴീണ്ട്
മഴേംണ്ട് വെയിലും മഴേം പാടല്ലേ പണ്ട് പറഞ്ഞീന്നു കുറുക്കന്റെ കല്യാണാണ്ന്ന്
ഇതന്നെ ഇവിടെ ഇഷ്ടംപോലെ കുറുക്കൻ കൂടീക്കണ്
അതെ ഹേ ആഹാ നല്ല രസാക്കാരലെ കടക്ക്മ്പ കൊ ഇക്കാന്റെ ഉ ഉ കുത് കേക്കുമ്പ നല്ല രസാണ്
ഓളിയല്ലേ നല്ല ബെസ്റ്റ് അവ്ഹ്
നല്ലൊണ്ടോ
ആ ഇന്നൊണ്ട് അഞ്ചെട്ടണ്ണങ്ങനെ പൊന്തേന്ന് വര്ണ് മുറ്റത്തികൂടെ ഇങ്ങനെ ഇങ്ങ് ഒക്കെ വീഡിയോ എടുത്ത് വിട്ടേരാം ഇഞി മയിലിനെ വിട്ടപോലെ
ഏ എന്ന ഒരീസംവിടൊണ്ടു ഹും
ആ വിടണ മാത്രല്ലാണ്ട് ആക്കിതരണ്ട് എടവൊ ഞാ കൊടുത്തിട്ടുണ്ട് ആ എന്നാഒക്കെ വെരും ദേ വേറെ ഒരുനാട് കാണിചരണ്
ഏ ഹ്
അതാ നല്ലത് ഇനിപ്പോ ഇങ്ങളൊക്കെ വെരോന്നറിയാ
ആ അതന്നെ ഒക്കെവരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാൺണം ഞമ്മക്ക്
ആ നമ്മള് ഇന്നലെ പോയ പോയപോലെ ഇനി ഞമ്മക്
ആ ഇന്നലെ ഇപ്പ ഞമ്മള് മറ്റോളോട്ക്കോയിലെ അതേമാരി ഞി ഓരോര്ത്തരോ ക്കങ്ങനെ പോവാമ്മക്ക് ആ എല്ലാർക്കുമ്പാടണ്ടറങ്ങാ ഒരീസം
പറയാതണ്ട് എറങ്ങുമ്പൊ എന്താ അറിയൊ അപ്പൊര് സർപ്രൈസായ്ക്കോളും
ആ അതന്നെ സസ്പ്രൈസ് അയ്ക്കോളും ആ വേറെന്താ മോളു വന്നേക്കുല്ലെ ഓള് വര്ണെങ്കി കൊറെ ടൈമുടിച്ചും ഇഞി
എന്നാ ഞാൻ വിളിക്കട്ടാ
ആ വിളിക്ക് വിളിക്ക്